ഹലോ കേക്കണില്ലേ?
ആഹ് കേക്ക്‌ണ്ട്.
എന്തക്കെ
നല്ലത്. എന്തെക്കായാ ഇന്റെ വർത്താനം
പിന്നെ ചായ കുടിച്ചോ?
ചായയുടിച്ചു.
കുടിച്ചോ ചായ
അത് ശെരി അങ്ങക്കിന്ന് നെയിച്ചോറാ
മ്മ്
നിങ്ങക്ക് എന്താ സ്പെഷ്യല്?
ഞങ്ങക്ക് ചിക്കന്.
ഏ അത് ശെരി. ഇന്ന് കോളേ ജ് ഇണ്ടായിരുന്നില്ലേ?
കോളേജ് ഉണ്ടായിരുന്നു.
തീന്നുല്ങ്ങള്........
ആ ഫോട്ടോ എടുത്തനോ രസല്ലേ കാണാന്........
രസുണ്ട് പ പക്ഷെ മറ്റോളും മറ്റോള ഒട്ടിക്കണ..
ആരാ നോക്കിയിരിക്ക...
ഹിബനെ ആ നടക്കാത്ത കുട്ടിൻ്റെ പേരെന്താ........
അതാണ് സന
ആ അയിന്നാണോ നജീമുദ്ദീന്റെ തൊണക്കാരന്
ആ ചോയ്ച്ചിഞ്ഞത്
കൊഴപ്പൊന്നുല്ലല്ലോ കാണാന്
ചൊറുക്കുണ്ടല്ലോ പക്ഷെ ഓള് ഫോട്ടത്തില് നല്ല ചൊറുക്കാ
ആ ഉം ഫോട്ടത്തില് മൊഖഷൈപ്പൊക്കെ ഇണ്ടാവൂലേ
ഉം ന്നാലും കൊഴപ്പൊന്നുല്ല
ആ കുറ്റം പറയാൻ വേണ്ടിന്നുല്ല രസൊക്കെ ഇണ്ട്
ഉം ഉം നീളം പറ്റില
ആ ആ ഹൈറ്റിൻ്റെ എന്താ ഇത്തവണ കത്തികളൊക്കെ പറയണു കൊറെ കഴിഞ്ഞിട്ടി ജില്ലല്ലേ
കൊറെന്തട്ടാ കൊറെ കളിയാക്കണു
ആ
പറയണു നീനുവോ
നീനു കാദീതാ ഇവിടെണ്ട് ആദി ഇൻ്റടുത്ത്ന്ന് വക്കാണ് എഴുതണ്ണണ്ട് ഓള് പിന്നെ തൊണക്കാ കളിച്ചാൻ വന്നേർന്നു ഇപ്പൊ രണ്ടീസം ലീവല്ലേ
ആ ആ
നാളെ അങ്ങട്ട് വരണന്ന് ന്നനിന്നു
ആ വരുവോ
കുട്ടിള്
എപ്പഴാ വരാ
രാവിലെ കൊടന്നാക്കണംന്നരുതിന്നു നിനക്ക് പോകാനാവുമ്പത്തിനും
ആ ഇയ്യ് വരുല്ലേ
ഞാന് വരണംന്ന് അരുതിക്കണു നോക്കട്ടെ എനിക്ക് അയിന് ഓഫീസില്ലേ ഇജും ഞായറാഴ്ച പോവൂലേ
ഉം കല്യാണം നിക്കാഹ്ണ്ട് അവിടെ
ഇന്നിട്ട് നിക്ക്ണ്ടോ
നിക്കണംന്നുല്ല അപ്പൊതന്നെ പോയി പോരും പിന്നെ ചൊവ്വാഴ്ച ലേണിംഗ് ആണ്
ഏ മാഷാ അള്ള അ
പ്രാർത്ഥിച്ചെ
അതൊക്കെ കിട്ടിക്കോളും ശരിക്ക് നോക്ക് ഉം ഉം ഇന്നിട്ട് ഇപ്പൊ ക്രീമൊന്നും തേക്കലില്ലേ
ക്രീമ് ഒക്കെ തേക്കലിണ്ട്
ആ ഇപ്പൊ എങ്ങനെണ്ട് ഫേസ് ഞാൻ അധികം മറക്കും
ആ ഞാൻ ഇപ്പൊ ഗുളിക കുടിച്ച്ണ്ടേ ഹസ് ന്തക്കാ സഫിയ ഡോക്ടറിന്റെ
ആ ഉള്ള്ക്ക് മരുന്നുണ്ടാവും
ഉം കഴിഞ്ഞിക്കണ് കൊയപ്പല്ല ഓൽമെന്റ് വെച്ചിട്ട് കൊറെ കൊറവുണ്ട് മോത്തത്തെ കുരൂനും കൊറവുണ്ട് ആ കലക്കും മാറ്റണ്ട്
ഏ അയ്ശരി ആ നെജ്മുദീൻ വിളിച്ചീനിലേ
നജമുദ്ദീൻ വിളിച്ചിനു നജമുദ്ദീന്റെ അപ്പറത്തിരി ക്കണ ഒരു ഭായ്ണ്ട്
ആഹ്
ആ ഭായി പെരും വർത്താൻ അയിന്റെ പെണ്ണുങ്ങളോട്
എങ്ങനെ
അ ഭായ്ണ്ട് എന്തത്താ ഓഫീസില് വർക്ക് ചെയ്യണ ആളാണ് ഈ ചായ ഇതൊക്കെ കൊണ്ടു പോയി കൊടുക്കണ
ആഹ ആഹ
അപ്പൊ ആ ഭായി ഇരുപത്തിനാല് മണിക്കൂറും പെണ്ണുങ്ങക്ക് ഫോൺ വിളിച്ചിരിക്കാണ്
ആഹ
അങ്ങനെക്കെ എന്ത് അനക്കും ഒന്ന് വിളിച്ചതാണ് അറിഞ്ഞു
അത് ശരി ഓന്റെ നാടവിടെ
ബായിയല്ലേ ഭായിന്റെ നാടോവിടെക്കറിയില
ബംഗാളിയ
ബംഗാളിയാന്ന് ന്ന് ഹിന്ദിയ സംസാരിക്കണ
ഞങ്ങളെ ഇതില് വന്ന പുതിയൊരു ചങ്ങായി ഉണ്ടെ ഓൻ ഓനെ കണ്ടാല് എല്ലാരും വിചാരിച്ച ഇത്ര ഭായിയാണ്
ഉം മലയാളിയ
മലയാളിയാണ്
ഉം ഞങ്ങളെ കോളേജില് ഉണ്ടൊന്ന്
ആ ഓൻ മലയാളില്ലേ
മലയാളി വയനാട്ടാരന
നിന്ന് പഠിക്കാവും
ഉം ആണോന്ന ഞങ്ങക്ക് വന്നിട്ടില്ല അന്ന് ക്ലാസ്സിലും കേറില്ല
അതന്തെ
അന്ന് ഞാൻ ലീവ് അങ്ങനെ എടുത്തു പിന്നെ ഇപ്പ എന്താ ലൈബ്രറി പോയി അങ്ങനെ ക്ലാസ്ക്കെ അ വന്നക്കണോന്ന അയാള് വരലിയില്ല അയാളാണ്ന്ന് അറിയില്ല പിരീഡ് ആ പിരീഡ് ഫ്രീയാ ഉണ്ടാവലെ
അത് ശെരി മോൻ കൊടുത്തോ അടെ കൊടുത്തോ
ബടെയും കൊടുത്ത് ബാങ്ക്
ആഹ
പിന്നെ എന്തൊക്കെയ എന്നിട്ട് ഇപ്പ എന്റെ സംസാരൊക്കെ കഴിഞ്ഞോ ഇജ്ജ് എന്തെല്ലാം ചോയ്ക്കാണ്ടായിനു എന്ക്ക്
ആഹ ഇച് ചോയ്ച്ചണ്ടേ
എന്നാ പറയ്
എച്ചോടി മാറി പാടാണ്
ഏ ആന്തെപ്പോ
അറില്ല അവിടെ ഫുള്ള് പെണ്ണ്ങ്ങള ഉണ്ടാവല് ആദ്യായിട്ടാണ് ഒരു ബോയി വര്
ആഹ
കോഴപ്പല്ല
അത് ശരി നജൂന് ഏ അന്റെ ഇപ്പോ എക്സാമിന്റെ റിസൾട്ട് വരാറായില്ലേ
ആവണു സെപ്റ്റംബറ ഒക്കെ ആയിട്ട് അപ്പളൊ കേ കേക്കാ അട ത്ത സെമ്മിന്റെ
എക്സാം. ഉം ഇനി പി ജി ചെയ്യണ്ടോ?
പി ജിക്ക് പോണം. നാല് വർഷം പോവാച്ചന്നുണ്ടെങ്കി ഒരു വർഷം പോയൽ മതി. ഞങ്ങ്ക്ക് പിജിക്ക്
ഉം അങ്ങനെണ്ടാവും പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനെന്നല്ലേ ഉദ്ദേശം.
യാ കംപ്ലീറ്റ് ആക്കണം.
ആഹ അത് ശരി പിന്നെ എന്തൊക്കെയന്നിട്ട് അങ്ങോട്ട് പോവണ്ടോ ഓന്റെട്ത്ത്ക്ക്
അങ്ങട്ട് പോണോയ്ച്ചാ ഇന്നോട്ങ്ങനെ പറഞ്ഞീനു
ആഹ
കൊണ്ടരണംന്നൊക്കെ ഉം.
ഉം അ ശരി പിന്നെ എന്തൊക്കെയ എന്നിട്ട്
അളിയൊക്കെ വന്നോ
അളിയാക്ക വന്നിട്ടില്ല അളിയാക്ക കൊറച്ചേരൊക്കെ കഴിയുമ്പ ത്തിന് എത്തയ്ക്കാര.
ഉം നോമ്പ്ണ്ടോ അന്ക്ക്
നോമ്പില്ല. അന്റെ സിറ്റുവേഷന ഫസ്റ്റത്തെ ദിവസാ
വൗ നച്ചിത്തേടാ ത്തേട ഉം
ആഹ ശരി മൗല് ചെയ്യുന്നില്ലേ അമ്മായ്മ്മ
അമ്മായ്മ ന്നലെ വിളിച്ചീനു ഇന്ന് വിളിച്ചിട്ടില്ല ന്ന് ആ അമ്മ പറഞ്ഞുലെ
ഇമ്മ പറഞ്ഞു
ഉം അയിനായിട്ട് വിളിച്ചതാ തോന്നണ് മ്മാ
ഏ
അച്ചേര് ഞാറ്ഞ്ഞു
അയ്ശരി.
ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു ഞാനന്ക്ക് വിളിച്ചാൻ വേണ്ടി നിക്കേനു അപ്പളാ ഇജ് അടിച്ചത്
ഏ ഇപ്പാക്ക് കുളിച്ചലുണ്ടോ
ഇപ്പാക്ക് ഞ ഇന്നലെ വിളിച്ചിട്ടില്ലന്നിളിച്ചോക്കണം ഞാൻ വിളിച്ചുമ്പ തെരക്കിലേക്കാ രം അവടെ കടേല് ആരേലും വന്നിട്ട്
ഉ വല്ലിമ്മേ
വല്ലിമ്മുസാറാ
ഏ ഇങ്ങനെ കളിയാക്കീറ്റാലേ
ആഹ അയിന് കാണാ പൂ തിണ്ട് ഇജിനി വരൂല്ലേ ഞാറാഴ്ചന്നൊക്കെ പറയണ്ട്.
ആ ഞായറാഴ്ച അയിനെ കൊണ്ടോവുണ്ടൊ പരിവാടിക്ക്.
ആ അറീല ഇണ്ടാവേക്കാരം അധികാരണ്ടാവും
അയ്ശെരി മൈലാഞ്ചിടണ് ണ്ടൊ? ഇങ്ങളെ ഡ്രസ്സൊക്കെ കിട്ടിയോ?
ഡ്രസ്സ് കിട്ടിട്ടില്ല.
ഹേ
ഇമ്മാക്ക് അവൈസ കൊടുത്തത് കതി ആടയിക്കണ്
എ പൈസാ
ആഹ് ഇതന്ന് കാക്കു അയച്ചന്ന്ക്കല്ലേ
ഇൻക്ക് മനസ്സിലായില്ല
ആയത് കാക്കു അന്ന് പൈസ കമ്മിയായ്ക്ക്ണ്
ഉം
പൈസ കമ്മിയായിട്ട് ഇന്നോട് കുഞ്ഞാണി പറഞ്ഞു
ആഹ്
കാക്കൂന് വിളിച്ചേ കാക്കൂന് വിളിച്ചേ ഫിഫ്റ്റി ഫിഫ്റ്റി പൈസ് തർന്നു
ആഹ് ആഹ്
അയില് ഞാന് എന്താട്ടി ഓൻ തമാശ പറഞ്ഞതാണ് ഞാ സീരിയസ് ആക്കി എട്ത്ത്ക്കാണ്ട് കാക്കൂനാ വിളിച്ച്ക്കണ്ട് ഫിഫ്റ്റി പൈസ ഇട്ടോടുത്തു അയില് കുഞ്ഞാണിയറിഞ്ഞു എന്താ പ്പൊ കഥ കാക്കു ധാ പൈസ ഇട്ടന്ന്ക്ക്‌ണ് അർഞ്ഞു അയില് മ്മാക്കൊര് ജാതിയായി അപ്പ മ്മ ന്റൊക്ക കണ്ണുമ്മോ പൈസണ്ടയ്ല ആകെ ബേജാറായ്ക്കാണ്ടേയിനു
ആഹ് ആഹ്
അയില് പിന്നെ എന്ത്പ്പാ കാക്കു ഇങ്ങന കാട്ട്യാവലേ അർഞ്ഞു ന്നിട്ട് പിന്നെ ഇന്ന് ചോയിച്ച്ക്ക്‌ണു മ്മാന്റെ മനസ്സില് ഇപ്പോളോ ഓർമ്മട്ട്യത് ഇജ്ജെന്ത്‌ പണിയാന്ന് കാട്ട്യത് ഇജ്ജ് എന്തിനാ പൈസട്ടന്നത് ഓയ്ച്ചു ആഹ് ഓള് ചോയ്ച്ചു അപ്പോ ഞാൻ ഇട്ടന്നു അയിന് എന്തത്ത ഞാ മ്മളെല്ലാരും അങ്ങളല്ലാരും ഒപ്പല്ലേ പോയത് അപ്പൊ ഞാനാ പൈസ കൊട്ക്കാൻ കെര്തീനത്
ആഹ്
ഇപ്പ പർഞ്ഞും ചെയ്തീനു കാര്ണം വേർത്തിരിവല്ലല്ലോ പൊന്നൂന്റെ മാതിരി തെന്നല്ലേ ഓളും അപ്പൊ അങ്ങന പർഞ്ഞു ഉം ന്നിട്ട് ആ ഒരു ഇതയ്ക്കണ് ഇനി ഓളെന്താക്കി ഇരുത്തിക്ക്ണ് ആവോ വേറെ കണ്ട മാതിരി ആയില്ലേ ന്നൊക്ക പറിയിണ്ട് അവ് ഇനി കൊയ് പ്പല്ലാന്നൊക്ക പർന്നു
ആഹ് ന്നായ്ക്കോട്ടെന്നാ ഇനി ഞാൻ പിന്ന വിളിച്ചട്ടോ
ആഹ് ന്നായ്ക്കോട്ടെ ശരിന്നാ